ആ കേൾക്ക്ല്ലേ
ആ കേൾക്ണ്ടല്ലോ നല്ലോണം
ഉം അതെന്ത ഇപ്പ നല്ലോണം ന്നൊക്കെരു വർത്താനം ഉം
ഒരു ഇഷ്യൂ ഇല്ല ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് മൊത്തത്തില് റൈഞ്ച് ഒക്കെ ഉള്ള ഒരു കാലാവസ്ഥ
ഉം എല്ലാർക്കു റൈഞ്ചു ഉണ്ട് ലെ
ഉം കൊർച്ച്എടായിട്ട് ഇങ്ങനെ ഭയങ്കര റൈഞ്ചിന് ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ ഒരു മഴ മൂടിക്കുമ്പം ഒക്കെ ഉം ഉം
കഴിഞ്ഞാല് പിന്നെ രണ്ടൂസം ഒരു ബുദ്ധിമുട്ട് അങ്ങനക്കെണ്ടോ
ആഹ് പക്ഷെ ഇപ്പ കൊഴപ്പല്ല ഇപ്പം ഇന്നുന്നലിം മിനിയാന്നൊന്നും ഇനി ഇപ്പം മഴ വരാവൊ
ആഹ്
ല്ലെ ഞാന് എന്റെ മക്കളെ പുതിയ ബെഗൊക്കെ എടുത്ത് കൊടുക്കല് തൊടങ്ങിന് കുറെ ദിവസായി അത്ങ തരൊ തരൊ ചോയിക്ക്ണ്
അപ്പ ഇതു വരെ കൊടുത്തില്ലേന്നു
ഒരു ദിവസ ഇട്ട്കാണ്ട് ഇവട വന്ന് പിന്നെ ഞാന് അത് കൊട്ത്തില്ല മഴല്ലേ
ആഹ്
പയെതൊന്നു ആയിട്ടില്ല പിന്നെ അത് ഫ്രണ്ട് ഇ ഇക്കാ ന്റെ ഫ്രണ്ട് എന്താ പറയാ ഇവട ഞാൻ പർഞീനിയോ തമിഴ് നാട്ട്ന്ന് വന്നീനി ഓല് ഫാമിലി ഒക്കെ ആയ്ട്ട്ന്ന്
ഇല്ല ഇല്ല
ആ ഓര് ഫാമിലിയക്കെ ആയിട്ട് വെ ഇവടെ ഒരു ഡോക്ടറെ കാണിക്കാനും മാണ്ടി വന്നതെയ്ര്ന്നു എന്താ പറയാ ഫ്രണ്ട് ഫ്രണ്ടിന്റെ വൈഫ് മൂന്ന് കുട്ടിയള് ഇമ്മ പെങ്ങള് അളിയന് പിന്നെ അ അമ്മോന് അമ്മായി ഒരു കു
ആഏ
അ പെങ്ങക്കുണ്ട് മൂന്ന് കു രണ്ട് കുട്ടിയള് ആ വീട്ട്ല് ഇണ്ടായിര്ന്നേ ഇൻക്കാണങ്കി ഇവര് താ മയല്ലേ പറയണേ
ആഹ് ആഹ് ഒന്നും മൻസ്സിലാവ്ണ്ടാവില ലെ
ഒന്നും മൻസ്സിലാവ്ണ് നമ്മക്ക്‌ങ്ങനെ മ്മളാ ആ വള വളാ സംസാരിക്കാൻ മ്മക്ക് കഴിഴൂലല്ലോ ഇപ്പ സിനിമ
പറിണെ മൻസ്സില് ഇണ്ടാവും ആ പക്ഷെ നമ്മക്ക് നമ്മള ഈ അതാവുമ്പോ സംസാരിക്കാ ആ
സംസാരിക്കല്ലേ എന്ത് പർഞ്ഞാലും ആമ ആമാ അല്ലെ ഓല് നല്ലോം സംസാരിക്ക്‌ണ്ട് പക്ഷെ ഇന്നാലും ഞമ്മക്ക് കിട്ട്ണില്ല പിന്നെ നമ്മള് ഇംഗ്ലീഷ് പറയാൻ നോക്കിയ ഞമ്മക്ക് നമ്മള് എന്നും ഇംഗ്ലീഷ് യൂസ് ചെയ്യണ അങ്ങനെ ഡെയിലി യൂസ് പോലെ അങ്ങനെ യൂസ് ചെയ്യണല്ലല്ലോ അതിലൊരാള് നല്ലോം ണം ഇംഗ്ലീഷ് പറയുന്നുണ്ട് ഇനിക്കാണെങ്കി ചെറുത് ചെറുത് കിട്ടും ഇങ്ങെനെ ആ ഫ്ലുവന്റായിട്ട് നമ്മള് നമ്മളിങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് വെരുമ്പളല്ലേ നമ്മക്ക് സംസ് സംസാരിക്കാൻ കഴിയൂള്ളൂ ആഹ് ഇത്പ്പോ വീട്ടില് ഇങ്ങനെ ഇര് ന്നിറ്റ് പിന്നെ ഇംഗ്ലീഷ് സിനിമയൊന്നും ഞാൻ കാണലൂല്ല
ഉം കമ്മ്യൂണിക്കേഷൻ സ്ക്കില്ല് അറിയണെ
അതെ അത് നമ്മളിപ്പം പോ നമ്മുടെ വീട്ടിലെന്നെ ഇരുന്നോണ്ടിരുന്നാല് ഞമ്മക്ക് പൊറത്ത്ള്ള ള് ഞമ്മള് ആളുവായിറ്റ് കം ആളുകളുവായിറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേല് വ്യത്യാസം ഇണ്ടാവും.
ഇണ്ടാവും ഉം
ആഹ് പക്ഷെ അതിനും വാണ്ടി നമ്മള് ഇപ്പോ ഞാനിപ്പോ എക്കൗണ്ടിങ്ങിന് കൊറ ച്ച് മാസം പഠിച്ചാം പഠിക്കാൻ പോയപ്പ സമയത്ത്
ഉം
എന്താ ആ ഒരു ഞമ് ഞമ്മളെ സംസാര രീതി തന്നെ ഒരു സ്റ്റാൻഡേഡില് ഒരു
ഉം ഉം ശരിയാ ആഹ് നമ്മള് പൊറ ത്തെറങ്ങി ഇതാവുമ്പോ നമ്മക്ക് അല്ല ഞമ്മളിപ്പോ വീട്ട് സംസാരിക്കും പോലെയല്ലല്ലോ പൊറത്തെറങ്ങി ഒരാളെടുത്ത് സംസാ സാരിക്കാ ആഹ് ഞമ്മള് ഏറ്റോം അറിയണ ആൾക്കാരെടുത്താവുമ്പം നമ്മള് സ്റ്റാൻഡേർഡൊന്നും കീപ്പ് ചെയ്യില്ല ന്നേരം കൊറച്ച് വേറെ എവിടെ പോകുമ്പോ നമ്മള് സ്റ്റാൻഡേഡ് കീപ്പ്
സ് ആഹ് അതെ അതെ സംസാരിക്കുന്ന അവിടെ ഒരു നമ്മളൊരു ബ ലിമിറ്റ് റ്റ് വെക്കും ല്ലേ നമ്മളിങ്ങനെ വളവളാണെന്ന് സംസാരിച്ച് കൊണ്ടിരിക്കൂല്ലല്ലോ
ആഹ് ഇല്ല ഉം ഇള്ളത് നമ്മളെ ആ ഒരു ഇത് ക്യാരക്ടറ് ഏഹ് അവിടെ ഇതാക്കിയിട്ട് നമ്മളിങ്ങനെ
ആഹ് അത് അ അതില് കോട്ടം വരാത്ത രീതിയില് സംസാരിക്ക്
ആഹ് ആഹ് അപ്പൊ ഇന്റെ ഫ്രണ്ട്സ് ഒക്ക് പ്പ പറയല്ണ്ടായിരുന്നെ എന്താ ഫ്രണ്ട് സ്ന്നല്ല ആഹ് ഇപ്പൊ ഞാ നമ്മളിങ്ങനെ പഠിക്കാൻ പോണ സമയത്ത് ഞാനും ഇന്റെ ഒരു ഫ്രണ്ട് ഇണ്ട് ണ്ട് ഞങ്ങള് രണ്ട് പേരും ഒരുമിച്ചാ എവിടെയാണെങ്കിലും ഇനിയപ്പോ ഈ കോച്ചിങ്ങിന് ഇങ്ങനൊക്കെ പോകുമ്പോ ഞങ്ങള് രണ്ടാളും ഒരുമിച്ചുണ്ടാവും അപ്പൊ ഞങ്ങക്ക് രണ്ടു പേര്ക്കും എന്താന്ന് ചോയിച്ചാല് ഞങ്ങള് ഫ്രണ്ട്സ് ഞങ്ങക്ക്പ്പോ വേറെ ആരും ഞങ്ങളെ കൂടെ ഇണ്ടായിക്കോളണന്നൊന്നും ഇല്ല ഞങ്ങള് രണ്ടാളും ഇണ്ടാവല്ലോ അത് മതി ഞങ്ങക്ക് പക്ഷേ വേറെള്ള കുട്ടികള്ന്ന് പറഞ്ഞാ ഒക്കെ ഇൻഡിവിജ്വൽ ആയിട്ട് ഒറ്റക്കൊറ്റക്ക് കേറുന്ന ആൾക്കാരായിക്കാരം അപ്പൊ ഇവരിക്ക് ഞങ്ങ ആഹ് ഞങ്ങള് രണ്ടാളും ഇങ്ങനെ സംസാ ഞങ്ങളപ്പർത്തും ഇപ്പർത്തുള്ളവരേം ഒന്നും നോക്കോല്ല നോക്കണ്ട ആവശ്യോല്ല പിന്നെ നമ്മളെ അടുത്തിരിക്കുന്ന ആൾക്കാരെ മാത്രം ഒന്ന്ന് ഫോക്കസ് ചെയ്യാന്നല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ഈ ഇങ്ങനെ ഈ കോച്ചിങ്ങക്കെ ആകുമ്പളേ നമ്മക്ക് നമ്മളെ കാര്യം മാത്രേ നമ്മള് ഫോക്കസ് ചെയ്യുള്ളൂ
ആഹ് അതെ
അപ്പർത്തു ഇപ്പർത്തു ഇള്ളയൊന്നുവല്ല നമ്മക്ക് അപ്പളും എന്താണ് പഠിക്കണന്നുള്ള ആ ഒരു ചിന്തയെ ഉണ്ടാവുള്ളു അങ്ങനെ ഇരിക്കുമ്പോ ഇവള് ഞങ്ങളെടുത്ത് പിന്നെ പിന്നെ നമ്മളാട് കമ്പനി ആവൂട്ടോ ഫസ്റ്റ് ഒന്നും പെട്ടെന്നൊന്നും നമ്മളങ്ങനെ കമ്പനി ആവൂല ക്ഷെ കമ്പനി ആയി കഴിഞ്ഞാ പിന്നെ ആ ഒരു ബോണ്ട് മാറൂല്ലാട്ടോ എന്നിട്ട് ഇവരൊക്കെ പറയും പിന്നെ തൊട്ട് ട്ട് ബാക്കിലിരിക്കണ ആൾക്കാരും മുന്നിലിരിക്കണ ആൾക്കാരും തമ്മില് നമ്മളൊരു കണക്ഷൻ ഇണ്ടാവും ആദ്യൊന്നും നമ്മക്ക് എന്ത്ണ്ടാവില്ല നമ്മള് ഈ എന്താ ഫസ്റ്റ് വെരണോല് ഫസ്റ്റ് ബെഞ്ചിലിരിക്ക് ക്കാ അങ്ങൻത്തെ സിസ്റ്റാ ഇള്ളത് ഈ കോച്ചിങ് സെന്ററിലൊക്കെ ആഹ് അല്ലാതെ നമ്മക്ക് സ് സ്ഥിരായിട്ട് ബെഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇണ്ടാവില്ലല്ലോ അപ്പൊ ഞങ്ങളെപ്പ് പ്പളും ഫസ്റ്റ് ബെ ഫസ്റ്റത്തെ രണ്ട് ബെഞ്ച് സെക്കൻഡ് ബെഞ്ച് പിന്നേം കുറച്ച് ഫില്ല ആാവും ഫസ്റ്റ് ബെഞ്ച് എന്തായാലും അവിടെ കാലി ആയിട്ട് കെടക്കുണ്ടാവും ഞങ്ങക്കാണെങ്കിൽ ഈ ഫസ്റ്റോ സെക്കൻഡോ ബെഞ്ച് കിട്ടും വണം എന്നിട്ട് ആരെങ്കിലും ഒരാള് നേരത്തെ വന്നാല് ഞാ ആ ഒരാൾക് ഉള്ളതും കൂടെ അവിടെ പറഞ് വെക്കും പക്ഷെ അങ്ങനും ചെയ്യാൻ പാടില്ല ഞങ്ങ ങ്ങൾ ഒരുമിച്ചിരിക്കും പക്ഷെ ങ്ങൾ ഒരുമി ച്ചാഅല്ലങ്കിൽക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ ഹെ പിന്നെ അഹ് പിന്നെതെന്താകന്ന് വെച്ചാൽ പിന്നെ നമ്മള പിന്നത് സ്ഥിരവും അങ്ങനെ പിന്നെ നമ്മളെ ബാക്കിലുള്ള ആൾക്കാരുണ്ടാവും ഒന്നോ രണ്ടോ കുട്ടികളോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതല്ലാതെ എന്നിട്ട് പിന്നെ ഇവരും പരിംനിങ്ങളെ കണ്ടി ന്നന്ന ഭയങ്കര ജാട എന്നാ തോന്ന കമ്പനി ആയപ്പോളല്ലേ
ആഹ മനസിലായത് അത് അഹ് ശരിയാട്ടോ എന്താ പറയാ അഹ് പ്പോ ഞാ ഞാ അഹ് ഇപ്പ നമ്മളിപ്പോ കൊറ എന്താ പറയാ എനിക്കാണെങ്കി മൈഗ്രൈന്റെ പ്രശ്നണ്ട് പെട്ടെന്ന് ഞാൻ പറഞ്ഞു തരുന്നദ് മറന്നേവും
മൈഗ്രൈൻ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഇടുത്തിട്ടാണ് ട്ടോ
ആ ഇപ്പല്ല പക്ഷേ ഇപ്പം എനിക്കില്ല ആ സമയത്ത് ഞാൻ ഗുളിക കുടിച്ചിട്ട് ഈ ഒരു പ്രശ്നംണ്ട് എന്താ പറയാ പിന്നെ ഞാൻ ആ കുളിക്കാണ് നിർത്തിക്കയാണ് ഉറക്കൊന്നും വരാഞ്ഞിട്ട് ആ് അത് സ ത്യം പർന്നാ ആ ഒര് മെന്റലി അമ്ക്ക് അമ്മളെബ്രേക്ക് ആക്കു ആ ഗുളിക കുടിക്കുമ്പോ
ആഹ് ആഹ്
അങ്ങനെ ആ അപ്പെന്താ പറഞ്ഞുണ്ടന്ന്ച്ചാ ഞങ്ങളെ കൂട്ടത്തിലരാളുണ്ടായിര്ന്നേ അവളെ നടത്തം കണ്ടാലേ ജാടാ ഏ ഭയ നമ്മള് സ്റ്റെലാക്കിന്നൊക്കെ പറിലെ അന്നൊക്കെ അങ്ങനെ ആ അങ്ങനെ ഓള്ങ്ങനെ എന്തപറയ ഓള് അ എല്ലതും ഓള്തൊരു ബോഡി ലാംഗ്വേജ് ഒരു ചേഞ്ചിങ്ങ ഇപ്പ നമ്മളെ പോലെയല്ല അപ്പഞങ്ങള് ഞങ്ങളെകൂട്ടത്തിലൊന്നായിരുന്നില്ലട്ടോ പിന്നെ അവള്ടെ ബെഞ്ചില് സ്ഥലല്ല്യാഞ്ഞി റ്റ് എന്താ പറയാ ഓള് ഞങ്ങളെബെഞ്ച് ഞങ്ങളെബെഞ്ചിലാകെ മൂന്നാളെ ഒള്ളു അപ്പൊ അവളും കൂടെ ഇങ്ങട്ട് കേറിരുന്നേ എടക്ക്‌ങ്ങനെ പിന്നെ നോട്ട്സും കാര്യങ്ങളൊക്കെ എഴുതാനും അങ്ങനെ സുഖായിട്ട് ഹോംവർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനൊ ക്കെ അങ്ങനെ കേയറിര്ന്നതാ പഷെ ഇപ്പ അവള് അവള്ഓൾ ഓൾ ഓക്ക്‌ ചെറുപ്പൊ ഒന്നാം ക്ലാസ് തൊട്ടേ ഫ്രണ്ട്സായിട്ടുള്ള വേറെ ഫ്രണ്ട്സ് ന്റെ കൂടെയിരുന്നു ബെ ഇരുന്നിരുന്നേ ഇട്ട് ഓലെക്കാളും ഞങ്ങളോടാപ്പ കമ്പനി അപ്പൊ ഞങ്ങിള്ങ്ങനെ പറയും ഇപ്പഴും ഞങ്ങക്ക് ഞങ്ങള്ങ്ങനെ ഓളോട് പറയും അൻക്ക് ഭയങ്കര ജാടേനി അല്ലെങ്കിൽ ഇജൊരു സ്റ്റെയിലാക്കി അന്റൊര് ബോഡി ലാംഗ്വേജേ ശരില്ല ഞങ്ങ ഓളോടന്നെ പറയൂട്ടോ ഇപ്പളും ഓള ബോഡി ലാംഗ്വേജ് ഒക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ അത് ഓരോരുത്തരെ ക്യാരറ്ററും കാര്യങ്ങളും ആയിരിക്കും ആഹ് അല്ലാതെ പഷെ ഓള്പ്പം ആഹ് ഉള്ളില് പാവാണ് ആള്ട്ടോ
ആഹ് ആഹ്
ഹെ നമ്മള മൻസിലാക്കാനും നമ്മളിപ്പ എന്ത് കാര്യത്തിന് സം എന്തെങ്കിലും നമുക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് ക്കയാലും ഞാന് അങ്ങനെ ഒര് ഇൻക്കൊരു പെട്ടൊന്നൊരു അവിപ്ര അഭിപ്രായടുക്കാൻ കയുല്ല അല്ലെങ്കിൽ ഒരു തീരുമാനം ആഹ് ഞാന് ഇഞ് വീട്ടത്തെ കാര്യാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റൊ അല്ലെങ്കിൽ ഇങ്ങനൊക്കെ ചെയ്താലോ അങ്ങനൊക്കെ പിന്നെ ഓര്ന്നോട് മുണ്ടീല അല്ലെ ഇന്ക് വേം ടെൻഷൻ വരും ആഹ് അപ്പം ഞാൻ വേം ഓക്ക് വിളിക്യും അങ്ങനൊക്കെ വരുമ്പോ ഓള് ഭയങ്കര ഓള് ഭയങ്കര ഒരു ബ ബോൾ ടായിറ്റുള്ള ഒരാളാ ആഹ് അപ്പ അമ്മള് അങ്ങനെ ചോയ്ക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അപ്പോള്ങ്ങനെ ചെയ്തോ ഓള്ഗോൾഡ്ഞ്ഞാ ഇന്ക് ഓളെമായിരി ബൊ ഓള് തര്ണ തീര്മാഞങ്ങളൊന്ന് ഇന്ക് എക്സെപ്റ്റ് യ്യാനേ പറ്റൂലാ കാരണം ഓള് കൂടുതലും പ്രാക്ടിക്കലായിറ്റ്ല്ല തീരുമാനങ്ങള്
കര്യങ്ങള് ആഹ് ആഹ്‌ അഹ്‌
ആഹ് അപ്പം നമ്മളിപ്പോ എന്താ പറഞ്ഞോണ്ടന്നിന് അറിയോ അ തമിഴ്‌നാട്ട്ത്തോല് വന്നതല്ലെന്യോ അയിന്നൊക്കെ പോയി. ഹ് ആഹ് അഹ് ഹ് ഹ് ഞാന്ങ്ങനെ ആലോയിക്കാ അമ്മള് അമ്മള് സ്ത്രീകളാഉമ്പളെ എന്ത് സംസാരിച്ചാലും ഞാനിങ്ങനെ ആലോയ്ക്യും നമ്മള് ചക്കമന്ന് തുടങ്ങിയ പിന്നെ വേറെ എന്തേലും ഒരു സ്ഥാനത്ത്മ്മന്ന് ലെ മഹാ ഒരു ആ ഒര്തിന് ഒര് കൺ കൺസസൻസില്ല ഇണ്ടാവുലല്ലോ. നമ്മളങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുവല്ലൊ
ഉം അത് കൊറച്ചൂടെ ഫ്രീയും കൂടെ ആണെന്ന് തോന്ന്ണ ആൾക്കാരട്ത്ത് പ്രത്യേയിച്ചു
ആഹ് അതെ അതെ അഹ്ശരിയാ ഇപ്പ ഞമ്മെളെ ജീവിതത്ത്ക്ക് കൊറേ ഫ്രണ്ട്സൊക്കെ ഞാൻ ഇങ്ങനെ വിചാരിക്യും. നമുക്കിങ്ങനെ മ ഒര് ഇപ്പത്തെ ഫ്രൻഷിപ്പിന് സ് നമ്മള് സ്നേഹണ്ട് ഒക്കെ ണ്ടെങ്കി കൂടിട്ട് ഒര് നീല നി ഒരു നിലനിൽപ്പ് ഇങ്ങനെ ഇൻക്ക് തോന്നലില്ലട്ടോ ഇ ഇല്ലോല്ണ്ട് ഒന്നാം ക്ലാസ് മുതല് ഇത്രാംക്ലാസ് വരെ നമുക്കൊരു ബെസ്റ്റ് ഫ്രൻസ് ഇണ്ടാവും പഷെ ഇന്നാ കൂടിട്ട് നമ്മളിങ്ങനെ കാണുന്നലോട് ഇപ്പം ഞാന് ഇയ്യായിറ്റ് ആഹ്
ആഹ് പഷെ ഇൻക്കൊരു പ്രത്യേകതന്താന്ന്ച്ചാല് ഞാം ഉം ഞമ്മള് സർക്കിൾല് എല്ലാരായിറ്റുന്നും അങ്ങനെ കൂടുതലു അടുക്കാൻ പോവൂല ഫസ്റ്റ് അടുക്കുന്ന ആൾക്കാര് ഒരു നാലഞ്ചൾക്കാര് അത്രേ ഉണ്ടാവൊള്ളൂ ആ ആൾക്കാരായിട്ട് എപ്പോഴും മെയിന്റ്റെയിൻ ചെയ്യും
ഇപ്പൊ ഞ് അത് സത് സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ ക്വണ്ടിറ്റി വളരെ കുറവാണ് പക്ഷെ ഞാൻ പറയും ക്വാളിറ്റി ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ആ ക്വാണ്ടിറ്റി ന്റവും കുറവാ.
ആഹ് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ എന്താ അപ്പൊ ഞാൻവി വിടെ പോയാലും അങ്ങനെ തന്നെയാണ് മെയിന്റെയിൻ ചെയ്യൂട്ടോ ആ് മുന്നേ മുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാാര് ആ അത് നമ്മള് പെട്ടെന്നൊന്നും ആഹ പെട്ടെന്നൊന്നും ഒരാളെയും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാനും കഴിയൂല ഒരു ഫ്രണ്ടായിട്ട് അസെപ്റ്റ് ചെയ്യാൻ കഴയില്ല ഇപ്പൊന്നലെ എന്റെ ഫ്രണ്ട് വന്നിനി എവിടെയ് ബോയ്ണേ ആപ്പോം വന്നേ ഇങ്ങനെ വയ്യാത്ത ണ്ട് ഓനുംഓന്റെ വൈഫും എന്താ അപ്പൊ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുള്ളു അപോൻ പറഞ് അപ്പൊ ആ ആ ബോണ്ട്ന്ന് പറഞ്ഞാല് ഞാൻ പഠിക്കണ ഓരോസ് തിലും ഒരു രണ്ട് മൂന്നാൾക്കാാര് അല്ലെമൂന്നാൾക്കാർ മിനിമം എന്തായാലും ഉണ്ടകും മാക്സിം ച്ചം പോയ അഞ്ച് അത്രേ പോവുള്ളു. അതിങ്ങനെ മെയിന്റയിൻ ചെയ്ത് പോവന്നുള്ളതാണ് അപ്പൊ റീം ഓള് പറാണേ ഓന്റെ വൈഫ് പറാണേ എപ്പഴും പറ പറയാനുള്ളത് ങ്ങളെ മാത്രേ ഉള്ളൂ നിങ്ങൾ രണ്ട് മൂന്നാൾക്കാരെ എപ്പളും പറയാനുള്ളൂ ഞങ്ങ അന്നാ ആ ബന്ധം ആ ബന് ന്ധം അന്ന് തുടങ്ങിയത് അന്ന് ഞമ്മ സമയത്ത് ഭയങ്കര ബോണ്ടേക്കാരോ അത് കഴിഞ്ഞ മ്മളെന്താക്കും അതാണ് സ്റ്റോപ്പ് യ്ത് പോവും അങ്ങനെയല്ല ഇടക്കിടക്ക്ങ്ങനെ അങ്ങനെ വിളിക്കും പറയൊക്കെച്
ഉം ഞാൻ വിളിക്കലൊക്കെണ്ട് പക്ഷേ എനിക്ക് തോന്നും എല്ലാരും കുറേയൊക്കെ അന്ന്ള്ളോല് തമ്മില് ഭയങ്കര ഒര് ജ് ആ ഒരു ബോണ്ട് ഇല്ല്യ ഓരോക്കോരോ തിരക്കില് ആളുകൾ മാറുവല്ലോ
ഉം ക്ഷെ അങ്ങനെയൊന്നുല്ല ആളുകൾ മാറൊന്നുല്ല നമ്മള് വിളിക്കാത്ത പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മള
അല്ല ഞാൻ വിളിക്ക്! ഞ ക്ഷെ ഞാന് ഒഎന്താ പറയുക ന്നാള്പ്പോ കുറേ ആൾക്കാർക്ക് ഞാൻ ഡിഗ്രി പഠിച്ചിരുന്ന അ ഹ് ഫസ്റ്റ്ഫസ്റ്റ്സെമ്മ് ആ അവിടെ പഠിച്ചിരുന്ന കുട്ടികളെ നമ്പറും തിരഞ്ഞെടുത്ത് എന്റെ കൂടെ എന്ത പറയാ പത്താം ക്ലാസ്സിലിണ്ടയിന് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മള് ബെഞ്ചുമേൽ ക്കെഴതുമ്പോ നമ്മൾ പേര്ൻസ് ലെറ്റർ എഴുത്തൂലെ അങ്ങനത്തെ ഫ്രണ്ടൻറെ പേ പേരൊക്കെ വിളിച്ചു അതിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടേെനു ആഹ് ഓള് വിളിച്ചിട്ട് ഓൾക്ക് ഓരോ കാര്യത്തില് തിരക്കിലാണ് ജീവിതാറ്റ് തിരക്കിലാണ്
ആഹ് പക്ഷെ എനക്ക് പറഞ്ഞാല് പത്തും പ്ലസ്ടും ഒന്നു എനിക്ക് അത്ര കണക്ഷൻ ഇല്ലട്ടോ ഡിഗ്രി മുണ്ടലുള്ള ഫ്രണ്ട്സിനെ ഞാ പറയണത് അവിടന്ന് തൊട്ടാണ് ഞാനത് മെയിൻറ്
ഉ ആഹ് പ്രായം കൂ നമ്മൾ കുറച്ചും കൂടെ അങ്ങനെ മെച്യൂർഡ് ആയി വരുമ്പോളാ നമ്മൾ ആഹ് ഫ്രണ്ട്ഷിപ്പ് നിലനിൽക്കുക അത് ഇപ്പൊ ഇപ്പത്തൊക്കെ എന്ത നിലനിൽക്കണ്ട് അന്നത്തെ ഈ പറഞ്ഞ പോലെ നമ്മള് ക്രിഞ്ചങ്ങന്നാ തോന്നുന്നത് ഉം എന്ന ശരി ഞാൻ ഒന്ന് കട്ട ആക്കിട്ട് വിളിക്കട്ടോ ശരി ഉം